എടേ മാകില്ലല്ലോ
ആഹ് ഇങ്ങള് അല്ല വിവരം അല്ലെ ഇല്ലാത്തെ
ആഹ് എന്താപ്പ അനക്ക് നല്ല ബി സ്യല്ലാന അനക്ക്‌ വെല്ല സ സന്താ സന്തോഷവാർത്തക്കെ കേട്ടു സ സ ത്യം തന്നെയാണോ ഞാനത് ചോദിക്കണംന്ന് ഇങ്ങനെ കരുതീട്ടാണ് അടിച്ചിരുന്നത് മാഷാ അള്ളാ മാഷാ അള്ളാ നേരാവട്ടെടീ കൊറേ പ്രാർത് ഥിക്കണോന്ന് പറയാ അന്റെ പോക്ക് കാണാൻ വേണ്ടീട്ടേ കൊറേ പ്രാർത്ഥിച്ചിക്കണുന്ന് പറയാ.
ആഹ് അതന്നെ പെ കൊറെ കാലായില്ലെ പെരേ കുത്തീരിക്കണൂന്ന്റിയ.
ആഹ് ഉം
ഞങ്ങളെ ഇഞ്ഞെങ്കിലും മാപ്പിളടൊപ്പം ജീവിക്കട്ടെ.
ആമീ അയ് സൊ തോഫിക്ക് കെടക്കട്ടെ പിന്നെ ഉം എന്ത എന്നിട്ട് അന്റെ സന്തോഷം അന്റെ മാ മാപ്പിളനെ അറിയിച്ചോ അയ്ന് അന്റെ മാപ്പിള ഫോൺ എടുക്കൂലാലോ അല്ലേ.
ഇല്ല അറിയിച്ചിട്ടില്ല എടുക്കാതെ അറിയിക്കണ്ടാച്ചിട്ടാ ഞാന്.
ആഹ് വാണ്ട വാ ണ്ട വാണ്ട അതറിയിക്കണ്ട മറ്റേത് എപ്പളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഒരു വെലല്ലാതായിക്കണു ഇപ്പൊ
ഇല്ല്യാ അതാ
ഉ ആഹ് ആഹ് എപ്പളും ഇതന്നെല്ലെ എന്ന് ഇങ്ങനെ പ റയണത് അപ്പൊ കേക്കുമ്പോ അഹ് ആഹ് അത് നന്നായി
പ്ര
ആഹ് ആയിക്കോട്ടെ അടിപൊളി ആകണം അപ്പൊ എന്താ ആങ്ങള വരുന്ന ദിവസം ഒറച്ചോ.
അത് ആഹ് ഫസ്റ്റ്ലീന്ന് പറഞ്ഞത്
അത് എന്തായാലും അഞ്ചാന്തി അങ്ങനെ പറഞ്ഞ ഡേറ്റിനന്നെ ഇണ്ടാവും.
ആഹ് ചെലപ്പല് ചെലപ്പോ എട്ടാംന്തി ഏഴാന്തിക്കെയാന്ന് പറഞ്ഞ് അതും പറയണെണ്ട്.
ആഹ് പറയാൻ പറ്റൂ എന്നാലിപ്പോ ആഹ് എന്താ ആഹ് അവസാനം കണ്ടെത്തീല്ലല്ലേ.
ഉം അതന്നെ.
എടി ഇജ്ജ് പൊ ഇജ്ജ് പോയോടത്ത് നല്ല മാറ്റെണ്ട്ട്ടോ. ആഹ് സംഭവം ഉഷാറാ.
ആള് ഉസാറാ ആള് തീക്കട്ടെ.
ഉം ഉം അയ്നെ കാര്യം നടക്കട്ടെ. ഞ അന്റെ അന്റെ നടന്നാ എന്റെ നടന്നാൽ തന്റെ ഒരു സമാധാനം അറിയല്ലോ. ഒഹ് എന്താ വില കുഴപ്പല്ല നമ്മുക്ക വേണെങ്ക പോണെങ്കിൽ.
പോ പിന്നെറുെതെ മറ്റെത്തുമ്പറത്തൊക്ക പൈസ കൊടുക്ക നല്ല പത്തിരുന്നൂറുപെർത്താ പോരെ.
ആഹ് പൊ ആഹ് പിന്നെന്താ ആഹ് അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ടല്ലോ.
ആഹ്
ഉം
അന്റെ മാപ്പളിനോട് ജ്ജോന്ന് പറഞ്ഞു നോക്ക് ഇങ്ങനൊക്കെ ഓൾക്ക് മാറ്റം കിട്ടിരിക്കണന്ന്
ആഹ് ആഹ് ആഹ് ആഹ് അതല്ല ഇനിപ്പോഎന്താ പിന്നെ. ഇനിയിപ്പോ ഏതായാലും ഇ ഇനി ചെല്ലുമ്പോഴേലും നല്ല നേരകത്തില് നിന്നോളൂണ്ട്ട്ടോ. ഒന്നിനു പോവര്ത് ഇതൊരു ഒരു ഇത് മറ്റേ എന്താ ആൾക്കാർ ആരൊക്കെ - കേസി കുജു പോവര്തെ ജൻറതായിട്ടുള്ളതിൽ. ജീവിതം ജീവിച്ചോടും കൊണ്ട് കേട്ടോ കൊറെേ കാലായില്ല ഇപ്പ ഇങ്ങനെ എല്ലോരോ വർ - തരം കേട്ടിട്ട് ഇങ്ങ. നെര കൊരങ്ങം കളി അലിച്ചണോ
ആഹ്
ഏഹ് ഇനി അനക്കായിട്ടുള്ള ജീവിത ജീവിച്ചോളൂണ്ടൂ അന്റെയാടെ കുട്ടിയാൾക്കും. ആരെ വാക്കിലും ഈ വില കൊടുക്കരുത് ട്ടോ. ആഹ് അണക്ക് ഈ അണക്ക അന്റെ അ - ആഹ് ആക്ക് അന്റെ ഭർത്താവിന്റെ കുടുംബങ്ങൾ അന്നോട് ഉണ്ടാവ വേറെ ആരുുംല്ല. ണ്ടാവ അപ്പൊ എന്താ ഒക്കിനൊരു പരിധിയില്ലേ. ഇപ്പ അനക്കറിയില്ല. ഇപ്പൊ അന്റെ വീട്ടിൽ ഒക്കെ എത്ര ദിവസം നക്കാന്ന്ക്കുള്ളൊ അളവ് അടക്കം വന്നതാണ്. അപ്പൊ അതോണ്ട്. ആഹ് അളവ്ഏ എന്താ ജീവിതകാലം നിൽക്കാം. ഒരു കണക്കും ഇറക്കി വിടാൻ പറ്റാത്ത സ്ഥലംണ്ടെങ്കിൽ. അതന്നെ ഒള്ളുഉണ്ടാവ അപ്പൊ അത് നോക്കിട്ട് നമ്മള് ജീവിക്ക ആയന്നെ അന്നെപ്പൊ.
സാലും വേരൊക്കെ എടുത്ത്. നോക്ക എന്നിപ്പോ അത് അതൊന്നും നമ്മുക്ക് സാക്ഷതല്ലല്ലോ മ്മാന്റെ പെരെ കാരണം പെണ്ണ് വലുതായി വരല്ലേ.
ആഹ് പിന്നെന്താ കുട്ടി വാലുതായി വരില്ലേ ഇനിയിപ്പോ ഇതുവരെ കഴിഞ്ഞതല്ല ഇനിയാണ് ഇപ്പൊ കയ്യൻ പോണത് അത് ഗൾഫക്ക് പൊയ്ക്കന്ന് കരുതിയാൽ മതി. ഇപ്പൊ പോയ എന്താ വർഷം ഉം അത് വിഷയാക്കണ്ട. എന്നാല പോല്ല അയ്നരു സമയം ഉണ്ടല്ലോ ദാസാ പരഞ പോലെ. എല്ലായ്നും ഒരു സമയമാണല്ലോപ്പോ ആഹ് ആ അപ്പൊ. എന്നാ കേട്ടപ്പോ നല്ല സന്തോഷയി ഞാന അതാ ചോദിക്കാൻ വേണ്ടിട്ട് കൊറേ വട്ടം.. അടിച്ചത് അപ്പൊ ഈ ഫോൺ എടുക്കണില്ല അപ്പൊ തിരക്കി പെട്ടിട്ടേക്കാരല്ലേ.
ആഹ് തരക്കിലന്ന് കുട്ടി ഈ ചായ കുടിച്ചാകണ് അ നിന്നൊക്കെണ്‌.
ആഹ് എന്തനു ചായക്ക് കടി.
ഏഹ് ചായക്ക് കടി ദോശ.
ആഹ്.
ഉം
ആഹ് ദോ ഈ ദോശ അപ്പ മളെ ഞാന്. ഈ രാവിലെ കുട്ടിയള് പോകുമ്പോ എന്താ ചെയ്യാ അപ്പൊ ഞാന് വേഗം കലക്കിപ്പാര ചെയ്യ അപ്പൊ അതൊന്നും കു റ്റ തിന്നുല്ലട്ടോ പ്പ ഇന്ന് ഷ ന്റെ ഷാമോന് ഒന്ന് തൊടാതെ വേയ്ക്ക്ണത് അയിക്കൂടെ ഇന്ന് നോ കുമ്പടി എന്താ ഈ ഇത് കൊ സ്നാക്സിന് എന്തെിലും ഒന്നും കൊടുത്താക്കാന ഒന്നുമല്ല ബേക്കറി എന്തേങ്കിലുമൊക്കെ കൊടു നിക്കണ്ല്ലേ. ഒന്നുല്ല. ഇല്ല കുറച്ചൊക്കെ ഇപ്പ ഞാനാകെ ഏടങ്ങാറ എന്താപ്പൊ രാവിലെ കൊടുക്കുക എന്നായി. പിന്നെ ലാസ്റ്റ് മുട്ട പുഴങ്ങിയിട്ട് മുട്ട എന്താ മുട്ട ബജിണ്ടാക്കി രണ്ടെണ്ണം.
അല്ലാടി എല്ല ടി അനക്ക് ബുധനാഴ്ച മുപ്പതിനായിരം ഉറുപ്പിയാണോ?
ആഹ് ആവുടി ഈ പൈസ ഒന്ന് എത്ര വേണമെങ്കിലും ഞാൻ റെഡി
ആഹ് ആയിരത്തി എണ്ണൂറ് പത്ത് പ പത്ത്. ഉള്ളിൽ ജടച്ചെടുത്താൽ എനിക്ക് ആയിരത്തി എണ്ണൂറ്പ്യ. ഒരാൾക്ക് എന്താണ് ഒരാൾക്ക്? അടക്കാനും പൈസ ഇല്ലാതെ കുത്തിരിക്കയാണ്. അപ്പോ?
തന്നെ എന്താ എന്താ കാട്ടെ. എത്ര എങ്ങനെയാണ് എത്ര എത്രേച്ച വെച്ചിട്ട വേക്കണ്ട്.
മു ആഴ്ചയിൽ മുന്നൂറ് കൊടുത്താൽ മതി.
മതിയോ ന്നാ ഒന്നും തരാ കാട്ടടി.
അപ്പൊ ഇന്നോട് പറയാ ഏഹ് എന്റെയൊക്കെ പൈസ ഇല്ല അപ്പൊ സാജിനോട് ചോയിച്ചു നോക്ക് വാണോ എന്നുള്ളത് ആഹ് പെൺകുട്ടിയുടെ ബുദ്ധിമുട്ട്. ജി പറഞ്ഞപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് അങ്ങനെ വേണോന്ന് ചോദിച്ചു നോക്കാന് പറഞ്ഞ ഇന്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഏഹ് കൂട്ടുകാരത്തി അപ്പോ. ഞാൻ പറഞ്ഞത് അടി ആവശ്യമാണ്ന്ന് പറഞ്ഞിട്ടാ എന്ന നമുക്ക്. മുപ്പത് കട്ടിയാൽ പകുതി പകുതി ആക്കിയാലോ?
ആഹ് ആയിക്കോട്ടെ.
ഏഹ് എന്നത് ഞാനും തരണ്ട് ആഴ്ചയിൽ പൈസ അല്ലെങ്കില് ഒരാഴ്ച ങ്ങോട്. ഇങ്ങോളെടുത്തോളി.
ആഹ് അങ്ങനെ എന്തേലും ചെയ്യാ.
നമുക്കെന്താ ചെജ്ജ
ആഹ് അയ്ന് എന്താ ഇതൊന്നുല്ലോ പലിശയൊന്നുമല്ലല്ലോ
പലിശയോന്നുല്ല,
ആഹ് പിന്നെന്താ മുതലക്കല്ലേ? ആഹാ
പെട്ടെന്ന് തീരോത്ര ഇത് പെട്ടെന്ന് തീരോത്രെ ആഴ്ചയിൽ മുന്നൂറുപ്യ നമുക്ക് നമ്മളെ കജിൽ കിട്ടായിരിക്കില്ലല്ലോ
ആഹ് അത് ഇപ്പോ എന്തേലുമൊക്കെ കാട്ടി കൊടുക്കാലോ
ആഹ് ഞ്ഞിപ്പോ ആഴ്ചയില്ലെങ്കിൽ നമുക്ക്‌ മാസത്തിലാക്കിയാലും കുഴപ്പമില്ല ഇത്ര ആയിരത്തി എണ്ണൂറ്
ആഹ് ആഹാ ഇത്ങ്ങട്ട് ഇത് ഇത് സത്യമാണോ എന്നാ കിട്ട നിന്നിട്ട്
ബുധനാഴ്ച കിട്ടും
മാണിക്ക്യക്കല്ലേ ഒന്ന് വെച്ച് ഞാൻ ആകെ പേടിച്ചിരിക്കാണ് എന്താ എന്താ
അപ്പൊ ഇന്റക്കെ പൈസ ഇല്ലായിട്ടാണ് ഞാൻ പൈമക്ക് നിക്കാത്തത് ഞാൻ ഞാൻ നോക്കട്ടെ പത്ത് മണിന്റെ ഉള്ളില് നോക്കട്ടെ ഞാനോട് ചോദിച്ചു നോക്കട്ടെന്ന്റിഞ്
ആഹ് ആഹ് എന്നാ യ്യ് പറയണ്ടേ
ആഹ് ഞാന് പിന്നെ
എങ്ങനെയെങ്കിലും എന്താ എങ്ങനെ എങ്കിലും എടി ഞാന് പൈസച്ചാകെ പേടിയാ
പത്ത് മണിന്റെ ഉള്ളിൽ കിട്ടണം അല്ലെങ്കിൽ അത് പിന്നെ പോകും പിന്നെ കിട്ടൂല
ന്നെ ആഹ് ആഹ് പത്ത് മണിന്റെ ഉള്ളിൽ എന്ത് കിട്ടണം ന്ന്
ഈ പൈസ ആയിരത്തി എണ്ണൂറ് അടക്കാൻ കൊടുക്കണം
ഇ ന്നാലും
ആ ഈ ഒ ഒരു അടവും കൂടി ഉള്ളത് കഴിഞ്ഞാല് പുതുക്കാൻ വേണ്ടിട്ടാണ് ബുധനാഴ്ചക്ക്
ആഹ് ആഹ്
അതെല്ലാ പറഞ്ഞേ
അത് ശരി നമ്മള് പുതുക്കും വാണോ
നമ്മള് പുതുക്കേണ്ട ഒരടവ് ഒരടവ് ഈ ഒരിടവും കൂടി ഉള്ളൂ അതിന് പൈസ ഇല്ലായിട്ട് ആകെ എടങ്ങറായി കുത്തിരിക്കുകയാണ് ഏഹ് അടക്കണില്ലെങ്കിൽ പോണ പാട്ടില് പോട്ടേച്ചിട്ട് നിൽക്കത്ര അത് അപ്പൊ ഞാൻ പറഞ് വെറുതെ വിടണ്ട ഞാന് ആരോടലും ചോദിച്ചോക്കട്ടെന്ന് പറഞ്ഞു
തന്നെ ആ ആ എന്നാ ഞാന് എന്താ കാക്കനോട് ആരോടും ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വിവരം പറയാട്ടോ കേട്ടോ
അതിന് പത്ത് മണിയാകുമ്പോ പത്ത് മണിന്റെ ഉള്ളിൽ കിട്ടണേ
തന്നെ അതാപ്പല്ല വിഷയം മ്മക്ക് അമ്മക്ക് ഇല്ലാത്തത് അതന്നെഅല്ലേ പൈസ അപ്പൊ അതിന് കിട്ടീട്ട് കൊടുത്താ മതി എന്നാവോ കിട്ടീട്ട് കൊ എന്താ കിട്ടീട്ട് പുടിച്ചാൽ മതി പറഞ്ഞാൽ മതി
നിങ്ങൾക്ക് എത്ര മണിക്ക് കിട്ടുക കുഞ്ഞോളെയിൽ ഒരു എട്ടായിരം റുപ്യ കിടുക്കുന്നുണ്ട് ഓ ലോ ലോണിന്റെ പൈസയാണ് ഇന്ന് നാളെയാണ് ലോണിന്റെ അടവിന്റെ പൈസ
ഏഹ്
ഉച്ചാമ്പോതിന് കിട്ടുന്ന ഞാൻ പത്ത് മണിന്റെ ഉള്ളില് അതിൽ നിന്ന് എട്ത്താല്
അതല്ല ഞമ്മക്ക് പിന്നെ ഈ കിട്ടണ പൈസീന്ന് കൊടുക്കാന്ന് കുട്ടി
അങ്ങനെ പറ്റൂലേ
അല്ല എന്താ ഇത് എടുത്താലും ഈ പറഞ്ഞില്ലേ കുഞ്ഞ ഉണ്ട്ന്ന് പറഞ്ഞില്ലേ ആ പൈസ എടുത്താലും ഓൾക്ക് ഇത് കിട്ടി വേഗം കിട്ടൂലത് അപ്പൊ കിട്ടിയക്ക് കൊടുക്ക അപ്പ അതിന് അടവ് തെറ്റ കിട്ടേയക്കാരല്ലേ
ആഹ് പെൻഡിങ് ആവോല്ലോ ഇന്നും നാളെയാണല്ലോ
ആഹ്
എന്നാ സുഖായിൻ
എടി ഞ്ഞിപ്പോ എന്താ ചെയ്യ ഞൻ ആര് ഞാന് എന്താന്ന് നമ്മളെ ഫോൺ വെക്കല് ഞാനൻരോടന്ന് ചോദിക്കുക എണ്ടേലും നോക്കട്ടെട്ടോ
ഉം
ചോയിച്ചോക്കട്ടെ
ആ ആയിരത്തി സുഖമാണ് കുഴപ്പമില്ല കിട്ടുകയാണെങ്ക നല്ലതായിരുന്നേ
ആഹ്
ഏ
ആ നജികായിട്ട് പറഞ്ഞു അപ്പൊ നല്ലൊരു കാര്യമാണ് ഇപ്പ ഇനിക്കാണെങ്കി ആവശ്യംണ്ടേ
എനിക്കും ആവശ്യംണ്ടടൊ കാരണം എന്താച്ചാ എനിക്ക് ഞ്ഞിപ്പോ ഡ്രസ് എടുക്കാനൊക്കെണ്ടടൊ പോവാന്
എന്ത്ക്കാനടി
ഞാനിപ്പണ്ട് പോവല്ലേ ഒന്നും ഇല്ലല്ലോ ഡ്രസ്സൊക്കെയ്
ആഹ്
അപ്പ എന്തേ ആഹ ഒന്നുംല്ല്യ തലക്കന്ന് ഇങ്ങോട്ട തൊടങ്ങ
ആഹ് ഇനിപ്പൊ എന്താ കാട്ടാ അതാ അല്ലെങ്കിലും അന്റെ എന്താ ഭർത്താവിനോട് പറഞ്ഞളൊണ്ടു എന്താ എന്തേലുക്കെ കൊറ എന്താ രണ്ട കൂട്ട് എന്താ ചുരിദാറോ അങ്ങനെന്തെലോക്കെ എടു തരോണ്ടു പറഞ്ഞളോണ്ടു
ഉം അത അവിടെ എത്തി പോ എത്തിയ പാടന്നെ പടുക്കൂലല്ലോ
അല്ല അല്ല പെട്ടെന്നൊന്ന ഇപ്പ പറയാൻ പറ്റൂലല്ലോ
ആ അതാണെ അപ്പൊ നമ്മളെ എന്തേലും കരുതണ്ടേ ഇവിടന്ന് പോകുമ്പോ
ആഹ് എന്തെലും കരുതണ്ടേ
ഉം
എന്തായാലും
അങ്ങനെ
ഏ അഒക്കെ ശരിയാകൊടി അയിന് വേചാറകണ്ടാ അടക്ക ഇപ്പ പോകുമ്പത്തിന ഇല്ല എടുക്ക ഏഹ
ബുധനാഴ്ച കിട്ടുന്നറയാ
എടീ ഏ ഞാന് ചോദിച്ചോകെട്ടട്ടോ ഞന് ഇടീന്റെ എന്താ അനക് അറിലന്ന് ബാങ്കിത്തൊക്കെ തെറ്റിട്ട് അഒക്കെ കൊടുക്കേണ്ടതുണ്ട് ആ ഒരു പ്രശ്നാണ് കൊറച്ച് പൈസക്കെ ഇപ്പ ആവശ്യംണ്ട്
ആ അതന്നെയ പു അതണ്ട് കൊണ്ടോയിട്ടളേ
ഉം എന്താ ചെയ്യ
ഉം
ആപ്പൊ അപ്പൊ നോക്കും അന്ന് അങ്ങനെ എന്തരു കിട്ടിയ കാര്യം തന്നെ ഇരുന്നു പറയ്
ഉം
ഉം എന്നാ നോക്കട്ടെ ഞാനേ എന്താ ഇന്നന്നെ വേണന്ന് അറിയുമ്പോഴാണ് അത
ആ പത്ത മണിക്ക് അടക്കണം
താ
അതാണ്
അതാ ഇല്ല പല്ലടങ്ങേറ്
ഉം
ഉം അതാപ്പല്ല ഇടങ്ങേറ ആഹ് പിന്നെ
നിട്ട എന്താ കൊഴപ്പന്നില്ലല്ലോ
ഇല്ലല്ല എന്നാ വിളിക്കാണ്ടിട്ടോ
ആഹ് ടീ ഞ്ഞ് ശരിട്ടാ വിളിക്കോണ്ടിം
ആഹ് ആഹ് ആഹ്